ഹലോ കേൾക്കാമോ?
ഇപ്പം കേക്കുന്നോ?
ആ ഇപ്പം കേക്കുന്നുണ്ട്.
ചിലപ്പം ചില ചിലയിടത്ത് റേഞ്ച് ഭയങ്കര കമ്മിയാ ഞാനിപ്പം മാറി അവിടുന്ന്.
ആ ആ ഇപ്പം കേക്കുന്നുണ്ട്.
ആ അതെ വിശേഷം വീട്ടിലെത്തിയില്ല. പാതി റോഡ് റോഡ്സൈഡിൽ നിന്നാ ആണ് ഇങ്ങന്നുള്ളേ ആ ആളുകള് വിചാരിക്കും വേറെന്തങ്കിലു ഒക്കെയാന്ന്. എന്തു വാ ഇവിടെ പരുപാടിന്ന് ചോദിക്കും പാടി ബൈക്കൊക്കെഒതുക്കി നിർത്തി സംസാരിക്കമ്പോ ഡൌട്ട് അടിക്കും.
വീണ്ടും സൗണ്ട് പോകുന്ന്ണ്ട്. ആ വീണ്ടു സൗണ്ട് പോന്നെണ്ടല്ലോ? അ ചെറുതായിട്ടേ ഉള്ളു
ആ നോക്കട്ടെ
അത് ഫോണിന്റെ ആണോ ഫോണി സൗണ്ടെങ്ങാനും കുറച്ചു വെച്ചിരിക്കയാണോ ആണോ എന്നാ പിന്നെ റേയ്ഞ്ച് പ്രശ അ അപ്പൊ പിന്നെ ഇപ്പൊ ചെറുതായിട്ട് കേക്ക്ന്ന്ണ്ട് പിന്നെ റെയ്ഞ്ചിന്റെ പ്രശ്നയിരിക്കും
റെയ്ഞ്ച് പ്രശ്നഅ മറ്റേ ആ സിഗ്‌നൽ ക്കെ ചിലപ്പോ കാണിക്ക്ന്നില്ല അതാണ് ആ അതാണ് നേരത്തെ എന്ന് പറഞ്ഞ ഇച്ചിരി മാറി നിന്ന് ഇപ്പ ഞാന് തുറസ്സായ സ്ഥലത്തുനിക്ക
ആ ഹ ഹ
ആ എനിക്ക് ഇത്തിരി ഒന്ന് ദേ ഒരിത് വന്നു ഞാൻ അവിടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരുത്തൻ വന്ന് അടുത്ത് വർഷാപ്പ് പ്പറത്ത് നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്ന കേട്ടോടെ അടുത്തടുത്തടുത്തോട്ട് വന്നു
അത് ശരി
എന്തു ഈ സംസാരിക്കുന്നത് കേൾക്കാനായിരിക്കും അപ്പൊഞ്ഞ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നി ഞാൻ പോകുന്നില്ല പിന്നെ എനിക്ക് ദേഷ്യം വന്നു നമ്മളിപ്പം പലതും റോഡ് റോഡരികിൽ നിന്ന് പറയും ഇത് നോക്കണ്ട കാര്യ ഇല്ലോല്ലോ
ഉം ഹം വീട്ടിൽ ചെന്നിട്ടായാലും മതിയായിരുന്നല്ലോ എന്നാ
പിന്നെ റെഞ്ച് ആ പറഞ്ഞു റ റ റ അപ്പറും മതി ഇതൊക്കെ ഉണ്ടായണ്ടേ ഈ ഭാഗങ്ങളില് യഥാർത്ഥ പറഞ്ഞാലും ഇപ്പ കണ്ണന ല്ല
കേക്കാ പറ്റുന്നില്ല
ഇപ്പൊ എന്തു വേണം
ആഹ് ആഹ് ഇപ്പ കേക്കാം
ആഹ് അപ്പൊ നാട്ടുകാരു മുഴുവൻ കേൾക്കും
സ് അതിനെന്ത് നമ്മള്
ഉ ആ കാര്യ സംസ അതല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്ആളുകൾ ഇങ്ങോട്ട് പൊതുവേ എനിക്ക് സൗണ്ട് ഇച്ചിരി കുറവായതോണ്ടായിരിക്കാം സൗണ്ട് ഇച്ചിരി കുറവായതോണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് അപ്പൊ ഞാനും അവിടെന്ന് ഇപ്പോ വിചാരിച്ച അവിടെന്ന് മാറാം ഒരു സമയം നോക്കിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഏരിയ മൊത്തം അങ്ങനെയുള്ളത അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ ആ പിന്നെ ഈ പറഞ്ഞ ദീപ്തി യുടെമോൾക്ക് ഇപ്പോ എങ്ങനെ അഡ്മിഷൻ കിട്ടന്നെ ഇങ്ങനാണെങ്കിൽ
ഞാൻ ചോയിച്ചു ഞാൻ ചോയിച്ചു എങ്ങനാ ദീപ്തി എന്താ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ഈ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യംന്നുല്യ എ കിട്ടുന്നതികത് ന്ന്ച്ച അങ്ങനങ്ങ്പോകും അത്രേയൊള്ളു അവ അവ മോളങ്ങനെ അവളങ്ങനല്ല പരീക്ഷ എഴുതീട്ട് വന്നു പറഞ്ഞു വന്നെപ്പഴേന്നോട് പറഞ്ഞെ ഇനിആര്എഴുതി ദൈവം തമ്പുരാൻ ദെവം വന്ന്പറഞ്ഞാലും അവളെകൊണ്ട് അത്രപറ്റൂന്പറഞ്ഞു അവളെ കൊണ്ട് അത്രേപറ്റു വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഹ അങ്ങനൊരു അങ്ങനെ ഒരു നെലപാട അതിനിപ്പ് ആര്പറഞ്ഞാലും പഠിക്കണത് ആര് അങ്ങനൊന്നും പറയുന്നിഷ്ടാ അങ്ങനെയല്ല എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ അത് പറ്റും അനങ്ങനെയൊരു നിലപാടില്ല അപ്പൊ ഞാൻ ചോയ്ച്ചു ഏതായിന്നേരം പറഞ്ഞു അങ്ങനെയൊന്നുല്ല കാരണം ഇങ്ങനെയായി കിട്ടുന്ന എ നാളെ അതിനുപോവും
പ കിട്ട് കിട്ടീല്ലെങ്കിലോ
അതെനിക്ക് അതിനെപ്പറ്റി ചോയ്ച്ചില്ല
വേണ്ട ചോയ്ക്കണ്ട ചോയ്ക്കണ്ട അല്ല ചോയ്ക്കണ്ട് ഞാനെ ഈ എ
ന്ന എനിക്ക് കിട്ട് ആ കിട്ടുന്ന ഏതാന്ച്ച ഞാൻ അതിനു പോകുന്ന്പറഞ്ഞ് ആ ഓക്കേന് ന്ന് പറഞ്ഞു
ആ ആ അങ്ങനെമതി അത് അത്രയേഒള്ളൂ നമ്മള്പ്പതല്ലേ ഞാൻ ചോയ്ക്ക്ന്ന് പ്പോ നിങ്ങളൊക്കെയാനെങ്കിൽ എ ഞാൻ ചോയിക്കുവാണ് പൊ ഓരോരുത്ത് അഡ്മിഷൻ കിട്ടീല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ട്രൈയ്യയ്യാൻ നോക്കത്തില്ലേ
ആ നമ്മള് നോക്കും അല്ല ഇതിപ്പോ ഏറെ പണിയുണ്ട് നമ്മളൊന്നും പടിച്ചാണകല്ലിപ്പം ഏഴ് മുപ്പതൊ ആർ ഏതാണ്ട്
നമ്മളെല്ലാ നമ്മുടെ കൊച്ചുങ്ങടെ കാര്യാണറ്ഞ് നമ്മുടെ കാലം വിട്ടു
അ അതുതന്നെ നമ്മക്കൊക്കേന്ന്റഞ്ഞാ നമ്മക്ക് ഓരോരുത്ത് കൊണ്ടു കൊടുത്തിട്ട് നമ്മക്കിഷ് ഷ്ടൊള്ള കോളേജുകളിൽ കൊടുക്കായിരുന്നു അങ്ങനായിരുന്നു ഇതിപ്പോ യു ഒരു ഏ യജാലവായപ്പോ തൊണ്ണൂറൊ നൂറോ സ്കൂളുകള്ടെ ലിസ്റ്റ് ഇവര് തന്നെ അതന്നെ കൊണ്ടു നമ്മക്ക് തന്നിട്ടുണ്ട്
ഓക്കേ
ഓരോ സ്കൂളില് ഏതൊക്കെ കോമ്പിനേഷനുണ്ട് അ ഓരോ സ്കൂളില് ഏതൊക്കെയുണ്ട് അങ്ങനെ ഇത് കൊല്ലം ജില്ലയിലെ മൊത്തം സ്കൂളൾടെ കൊല്ലംമാ കൊല്ലം ജില്ലയിലെ മൊത്തം സ്കൂൾകളുടെ ഉണ്ട് അപ്പോ എത്ര സ്കൂളുകളുണ്ടന്ന് ആലോയ്ചു നമുക്ക് എത് ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തി രണ്ടോ വെക്കാം
അയിനകത്ത് പതിനഞ്ച്ങ്ങാൻ ഇണ്ട് ലെ ഉള്ളൂ
അല്ലല്ല അല്ല ഇ നേരത്തെ ആയിരുന്നു പതിനഞ്ച് ഇപ്പോ മു പ്പതെങ്ങാൻ ഉണ്ടന്നേ
അ ആ അതെനിക്കറിയ അതെനിക്കറിയത്തില്ല ഞാൻ നേരത്തെ പതിനഞ്ച് പത്തോ പതിനഞ്ചോ ഉള്ളായിരുന്നു അതോ
എന്നാ ഇപ്പഴും അത്രേ കാണൂ എനിക്കറിയത്തില്ല കൊറേ കോളം വരച്ചിട്ടിട്ടുണ്ട് അപ്പ ഞാൻ നോക്കീട്ട് പറയാം എത്ര ഉണ്ടെന്ന് പക്ഷേ ഞാനും ഒരു നാലോ അഞ്ചോ വെക്കുന്നുള്ളൂ കാരണം എല്ലാടത്തും മൂന്നും നാലും വീതം അങ്ങ് വെക്കാന്ന് വിചാരിച്ചു ച്ച് ആ അവിടുള്ളത് നാലെണ്ണം
അ അ എല്ലാടത്തും നാലില്ല എല്ലാടത്തും നാലില്ല ഇപ്പോ ഇപ്പോ കുഴിമതിക്കാട്ട് ഒന്നേ ഉള്ളു അപ്പ പിന്നെ എന്തോ ചെയ്യും
എനിക്ക് കുഴിമതിക്കാട്ട് വെക്കണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുക്ക് വ ബസ്
അ അല്ല അ ഓക്കെ കുഴിമതികാട് പക്ഷേ ഒന്നേ ഉള്ളൂ എന്തോ ചെയ്യും.
ആ അപ്പ അതേ പറ്റൂ പക്ഷേ മിക്കവാറും ഉള്ളടേത്ത് മൂന്നും നാലും ഉണ്ട് കേ ട്ടോ
അത് മൂന്നും നാലും ന്ന് പറഞ്ഞ ഹുമാനിറ്റീസും മറ്റുള്ളവ
ഹ്യൂമാനിസ്റ്റീസ് അല്ല ബയോളജി സയൻസ് ബയോള ജി മാത്‌സ്
അതേ അ അത് ചെ വളരെ വെരലിലെണ്ണാവുന്ന സ്‌കൂളുകളിൽ മാത്രേ ഉള്ളൂ കൊട്ടാ കം ആഹ് കംപ്യൂട്ടർ സയൻസ് എല്ലാടത്തും ഇല്ല കൊട്ടാരക്കര അങ്ങനെ ര ണ്ട്മൂന്നെടത്തെ ഒള്ളൂ ഈ കൊല്ലം ജില്ലയില് അല്ല അവള് ബയോ സയൻസാ മള് കുഴുമലികാട് ബയോ സയൻസെ ഉള്ളൂ കംപ്യൂട്ടർ സയൻസില്ല
ഇല്ല ആ ആ
കുഴിമ
ഞാൻ ആദ്യം വിചാരിച്ചു അത് അവിടെ വക്കാം എന്ന് വെച്ചിട്ടല്ലെങ്കി കിട്ടുവാണെങ്കി അവിടം കുണ്ടറ അവിടോ ട്ട് നിർത്തിയല്ലേ പഠിപ്പിക്കൂ പക്ഷേ അവനതൊന്നും അതൊക്കെ ബുദ്ധിമുട്ടാ അവന് ഞ ഞങ്ങളാരെങ്കി ഞങ്ങൾ രണ്ടു പേരും ഒരാള് കൂടെ വേണം
അ അത് അത് നടപ്പു നടപ്പുവശം അല്ലല്ലോ
ആ അപ്പ പിന്നെ വിചാരിച്ചു എന്ന പിന്നെ ഇഷ്‌ടല്ലാത്തടത്ത് അമ്മള് തള്ളി വിടുന്നോണ്ട് പ്രയോജനം ഇ
അല്ല അല്ലേലും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം മ്മള് ഈ വന്ന് പോവു തും അ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിലൊരാള് മാറി നിൽക്കുന്നെ അതൊന്നും നട നടപ്പ് വശം അല്ല നമ്മക്ക് നടപ്പ് വശം ഉള്ള കാ
ആ അപ്പം പിന്നെ വിചാരിച്ചത് ഓക്കേ ഉള്ളിടത്തു കിട്ടുന്നത് പോട്ടെ അ അപ്പം എന്തായാലും വൊക്കേഷണൽ ഹയർ സെക്കന്ററി യിൽ കൂടെ കൊടുക്കാന്ന് വെച്ച് കാരണം ഇപ്പം ഒരുപാട് വൊക്കേഷണൽ ഹയർ സെക്കന്ററി പുതിയ പുതിയ കോഴ്സ്കളും കൂടെ വന്നിട്ടുണ്ടേ വേറെ സബ്ജെക്ട് കൂടെ പഠിക്കുവല്ലേ ആ അതിന് വേറെ ഫോം മേടിക്കണം ആ എന്തായാലും ഒന്നാം മൂന്നാം തീയതി വരെയുണ്ട് അതിന് മുൻപ് പോയ്‌ കൊടുക്കാം ഇതെല്ലാം പിന്നെ ഇപ്പം പിന്നെ മറ്റേ സംഭവം കൂടെ എന്തുവാ വാർഷിക വരുമാനം നാല് ലക്ഷം നമ്മക്ക് നേരത്തെ അങ്ങനൊന്നുമില്ലാരുന്നു മോൾക്കുള്ള സമയത്ത് അങ്ങനെ ഒന്നുമില്ലാരുന്നു ഇപ്പം ദാ ആപ്ലിക്കേഷൻ ഫോമിലുണ്ട് നാല് ലക്ഷത്തി താഴെ ആണ് വരുമാനംന്ന് ഉണ്ടെങ്കില് ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് ഗവണ്മെന്റ് സ്കൂളിൽ കൊടുക്കുവാണെങ്കി ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് നിർബന്ധം ആയിട്ടും വെയ്ക്കണം
അപ്പം നിങ്ങക്ക് അത് അതിനകത്ത് ഉണ്ടോ
ഞങ്ങൾക്ക് അത്രേ ഇല്ല ആ അതിന് ഞാൻ പോയി അത് വാങ്ങിച്ചു അതിനാണ് ഞാൻ പാലം നെടുംപന ചോദിച്ചത് മെനഞ്ഞാന്ന്
ഓ എന്നിട്ട് അവിടെ നെടുംപന എന്തിനാ അവിടാണോ പോയി ചോദിക്കണ്ടേ
ഞങ്ങള് എടോ ഞങ്ങ ഞങ്ങ സോറി ആ നമ്മള് ഞങ്ങടെ എ എനിക്ക് ഞങ്ങടെ ഇവിടെ എ അതായത് എ ഇവിടുത്തെ വരുമാനം വെച്ച് നോക്കുമ്പം ഇല്ല പക്ഷെ എനിക്ക് അവിടെ എന്റെ വീ വെല്ലോം തന്നിട്ടുണ്ടോ എനിക്ക് അവിടു ആ അങ്ങനെയൊക്കെ ഉണ്ടെടോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഞങ്ങടെ വില്ലേജി പോയ്‌ അപേക്ഷ കൊടുത്തപ്പം ആ എന്നെ കൊ എന്റെ വീ ട്ടിലെ വില്ലേജി പോയ്‌ എനിക്ക് അവിടെ വസ്തുവോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇന്ന മതത്തില് ഇന്ന മതത്തില് ഇന്ന മതത്തില് ഇന്ന ജാതിയിലാണെന്നുള്ള സർട്ടിഫിക്കറ്റ് അവിടുന്ന് വില്ലജ് ഓഫീസറ് സാക്ഷി പെടുത്തി തന്നാലേ എനിക്ക് ഇവിടുന്ന് ഇ ഡബ്ല്യൂ സർട്ടിഫിക്കറ്റ് തരുത്തോള്ളൂന്ന് പറഞ്ഞു
ഓക്കേ അങ്ങനെ
ഈ കഴി ഏതാണ്ട് ഒര് പ്രാവശ്യം എന്തോ നമ്മക് ഡിഗ്രിടെ ഇതിനു വേണ്ടി ഞാൻ പണ്ടെന്തോ ഏതാണ്ട് ആവശ്യത്തിന് പോയപ്പഴ് അത് അങ്ങ് നെടുംപന പഞ്ചായത്തിലാരുന്ന് ഈ വില്ലേ ജ് ഓഫീസ് ഇപ്രാവശ്യം അവിടാന്ന് വിചാരിച്ച് അങ്ങ് നേരെ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പം അവിടെ അല്ല വില്ലേജ് ഓഫീസ് ഇങ്ങ് ഇങ്ങ് വന്നു പള്ളി വേട്ട കാവിന്റെ ഇത്തിരി ഇപ്രം അടുത്ത് വന്ന് പിന്നെ അവിടുന്ന് തിരിച്ച് അവിടെ വന്നു എനിക്കറിയത്തില്ലാരുന്നു പിന്നെ മൃഗാശുപത്രിയിൽ വന്ന് അവിടെ ചെന്നപ്പൊഴോ ഇന്റെയൊരാള് പിന്നെ ജിജിയാ മ റ്റേ അവള് അവിടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസ് സറല്ലേ അവളെ അറിയുന്നെ അവൾ അവിടെ പൗത്രേശരത് വില്ലേജ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറല്ലേ അവളെ അറിയുന്ന ഒരു സാറൊണ്ടായിരുന്നു ഇവിടെ ഇപ്പെന്തായാലും പെട്ടെന്ന് കാര്യം ശരിയാക്കി തന്നു കറണ്ടൂല്ല. അവരക്ക് അന്ന് ഭയങ്കര തെരക്കായിരുന്നു അങ്ങ് എന്തായാലും അതിൻ്റെ ഏടയിക്കൂടെ ശരിയാക്കി തന്നു. ആ അപ്പൊ അതു വക്കണം എന്തൊക് ക്കൊക്കെ. നമ്മള് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പ എന്തൊക്കെ കാര്യങ്ങളാ നോ ക്കണ്ടേന്നറിയോ പിന്നെ ഇൻകംസർട്ടിഫിക്കറ്റ് ജാതി സർട്ട് കാസ്റ്റ് സർട്ട് ഈ എസ്എസ്എൽസി ല് ഉണ്ടായിരുന്നൊണ്ടെങ്കി നമുക്ക് പിന്നെ സാർട്ട് കാസ്റ്റ് എന്നും പറഞ്ഞ് പ്രത്യേകം എഴുതി മേടിക്കണ്ട ഇത് എസ് എസ് എൽ സി ബുക്ക് ക്ക് ആയിട്ട് ആവാൻ പോന്നതല്ലേയൊള്ളൂ. അ ത് കാരണം നമ്മള് ജാതി സർട്ടിഫിക്കറ്റും വാങ്ങി ക്കണം. ക്രിസ്ത്യൻ മാർത്തോമ്മയാണെന്നുള്ള ഒരു സർ ട്ടിഫിക്കറ്റും വാങ്ങിക്കണം. ഇതെല്ലാം ഇതെല്ലാം നമ്മള് ഒരെണ്ണത്തിന് ഇറങ്ങുമ്പോ അറിയാം ഇതിൻ്റെയൊക്കെ പുറകെ എന്ത് ക്കെ കാര്യങ്ങൾ നടക്കണംന്നുള്ളത് ഉം
അതെവിടുന്നാ വാങ്ങിയേ
അതൊക്കെ പിന്നെ അക്ഷയ വഴി അപേക്ഷ കൊടുത്താമതി ഈ ഇ ഡബ്ളിയു സർട്ടിഫിക്കറ്റിനു മാത്രേയുള്ളൂ വില്ലേജ് ഓഫീസി പോണ്ടേ. പക്ഷെ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ സ്വന്തം വില്ലേജിൽ പോയി വാങ്ങിച്ചിട്ടു വരണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഏഓ കഴിഞ്ഞ അല്ല രണ്ടു മൂന്നു വർഷത്തിനു മുമ്പ് മോക്ക് നീറ്റ് എഴുതാനായി ട്ട് എന്തോ ഇതിനുവേണ്ടി ഇപ്പൊ ചെന്നപ്പോ അവിടെ രഞ്ജൂൻ്റെ ഹസ്ബൻ്റ് അവിടെ ഉണ്ടായിരുന്നു.
ആ
അപ്പൊ രഞ്ജുനെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് തന്നായിരുന്നു
ഏത് രഞ്ജു
ജു പുള്ളിക്കാരൻ അന്ന് പഞ്ചായത്ത് മെമ്പർ എങ്ങാണ്ടായിരുന്നു അവിടെ
ആ ആ നെടുമന നെടുമന പഞ്ചായത്ത് മെമ്പറങ്ങാണ്ടായിരുന്നു എന്താ ഇ ബി ഇ ഡബ്ലിയു എന്നു പറഞ്ഞാ എന്തുവാ
എക്കണോമിക്കലി വീക്ക് സെക്ഷൻ ഇതൊന്നും അറിയാതാന്നോ ഇത്രയും വലിയ ആളായത്
ഇതിപ്പെ ഇവര് ഉണ്ടാക്കുന്നതല്ലേ ഇ ഡബ്ലിയുന്നൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയല്ലയോ എക്കണോമിക്ക് ക്കലി വീക്ക് എന്നൊക്കെ നമ്മള് ആ ഈ ഡബ്ലിയുന്നല്ല ഇപ്പൊ കുറച്ചു നാള് മുൻപ് വേറൊരെണ്ണം വന്നിട്ടുണ്ട് ഉണ്ടുണ്ട് നമ്മളേ പോലെ
ഇത് എക്കണോമിക്കലി വീക്ക് സെക്ഷൻ എന്ന് പറയും ഉം ആ അങ്ങനൊക്കെയുണ്ട് ഉം
കൺസഷൻ കിട്ടണവെങ്കി മാത്രം
ഉം പിന്നെ
വേറെന്താ പരിപാടി
ഓ വേറെ പ്രത്യേകിച്ച് ഒന്നുല്ല ഉം മിനിഞ്ഞാന്ന് ഇന്നലെ എറണാകുളം വരെ പോയട്ടുണ്ടായിരുന്നു അതൊക്കെ ക കഴിഞ്ഞു വന്നു അവിടെ വിശേഷം ഒന്നുല്ല മോള് ഏ അനിയത്തീടെക്കെ കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞ് അവരുടെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് ആ അപ്പൊ അവള് ഒരാഴ്ച കൂടുതൽ ആയി രണ്ട് ണ്ട് അപ്പൊ അവളെ തിരിച്ചു കൊണ്ട് വരണം ആയിരുന്നു
ഒറ്റയ്ക്കങ്ങോട്ട് പോയോ
ഒറ്റയ്ക്കങ്ങോട്ട് പോയി തിരിച്ച് ഞങ്ങൾ രണ്ട് പേരൂടെ ഇങ്ങോട്ട് വന്നു
ഏത് ട്രെയിനി
ഏതാണ്ട് ഒരു എസ് ക്സ്പ്രസ്സിനാത്ത് അങ്ങോട്ട് പോയി തിരിച്ച് ഏ ഇല്ലാ ശനിയാഴ്ച രാവിലെ ഞാനിവിടന്നു പോയി പത്തേ കാൽ സ്സിന് പോയി എങ്ങാണ്ടായപ്പോ അവിടെത്തി അവിടന്ന് മെട്രോയിൽ കേറി അവരുടെ സ്ഥലത്ത് എറങ്ങി അവൾടെ നമ്മൾ സൗത്തിൽ ഇറങ്ങിയാലും മെട്രോയിൽ കേറി അവൾടെ സ്ഥലത്ത് എറങ്ങാം അവള് പാലാരിവട്ട താ ഒരു അഞ്ച് സ്റ്റോപ്പോളുണ്ട് മെട്രോയില് ഉം എന്നിട്ട് പാലാരിവട്ടത്ത്ന്ന്‌ വേണോങ്കി നടന്ന് ബസ്സില് പോകാം അല്ലെങ്കി ആട്ടോല് പോകാം നാനൊരു ആട്ടോലങ്ങ് പോയി പിന്ന തിരിച്ച് ഞങ്ങൾ രണ്ടു പേരൂടെ തിരിച്ച് ഞങ്ങക്ക് തിരിച്ച് മെമുവാ കിട്ടിയത് ഉച്ചക്കെൽത്തെ രാവിലെ എറങ്ങിയില്ല ഫുഡ്‌ ഒക്കെ കഴിച്ചിട്ട് എറങ്ങാന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര ആളായിരുന്നു ശ്വാസം വി ടാനുള്ള സമ സ്ഥലം പോലും ഇല്ലായിരുന്നു
ഞങ്ങളവിടന്നേ കേറി ഞങ്ങളെ പന്ത്രണ്ടേ മുക്കാലായപ്പോ അവിടെയുള്ള സ്റ്റേഷനിൽ കൊണ്ട് വിട്ട് കൊച്ചു ആഹ് അപ്പൊ പിന്നെ ഞങ്ങക്ക് സ് സീറ്റ്‌ കിട്ടി എന്തോ ആറ് പേര് ഇരിക്കിന്നിടത്ത് ആറു പേര് തന്നെ ഇണ്ട് നാലു പേര് പേരുണ്ടായി ഞാനും മോളും ഇരുന്നപ്പോ കറക്റ്റ് ആയി പക്ഷേ പിന്നങ്ങോട്ടങ്ങ് തിരക്ക് കൂടി നിക്കിന്നട ഉ ആഹ് രണ്ട് സൈഡിൽ നിക്കിന്നിടത്തും അങ്ങ് തിരക്ക് ആയി
സൺഡേ ഞാൻ ഉണ്ടായി
ആഹ് അതാ അതാ ഉം അപ്പൊ ഞാൻ വിളിക്കാം കെട്ടോ
ഓക്കേ ശരി